ഹലോ ആ സു ആ കേ കേകുന്നുണ്ട്. അതിനൊക്ക കേൾക്കുന്നുണ്ടോ?
ഹാവൂ
സുഖാണോ?
ആഹ് സുഖം.
ഉം എന്തായ്ന്നു?
നിസ്കാരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്ക്ണു.
അഹ് ആഹ് കുട്ട്യോ?
കുട്ടി താ അവിടെണ്ട് കളിക്ക്ണു.
അഹ് ആഹ് ആഹ് അനിയെ വിളിച്ചാ
ആഹ് നാല്മണിക്ക് വിളിച്ചു. കൊർച്ച് നേരം സംസാരിക്കുമ്പോഴേക്ക് തെര ക്കാണ് കട്ടാക്ക്. കഴിക്കാന് ഹാഫ് മന്തി മേടിച്.
ഓക്കെ ഉം ഉം ഇവിടെ ആ ടെ മച്ച കടയിന്ന് വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞു.
മ്മ്.... ഇന്ന് എവിടെ പോണ് പറഞ്ഞു പോയാ,
പോയടാ ഒരു പൊന്മുടിയിൽ പോയി പൊന്മുടി
എല്ലാരും വിളിക്കട്ടെ വിളിക്കട്ടെ പറഞ്ഞ എനിക്ക് മെസ്സേജ് ഇടും. ഇപ്പൊ ഒരു താത്തായെ വിളിച്ചേ.
ഓ ഞാൻ ഗ്രൂപ്പില് കണ്ട്
ഉം ഗ്രൂപ്പിലല്ല തനിയെ മേസജായിക്ക
ഓ അങ്ങനെയന്ന് ചോദിക്കുന്നെ ഓ അന്റെടുത്ത് പ്പ ഒരു മൂന്ന് പേര് അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ടൊരു മം നാല് ടാസ്ക് തീർക്കാനുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഉം പിന്നെ
അല്ല ഞാന് പിന്നെ ഉ നൂറ്റി അമ്പത് ഇഞോട് അവരി ഇങ്ങീട് വിളിച്ചിട്ടില്ല അതുകൊണ്ട് എന്നെ എല്ലാർക്കും വിളിക്കാ. ആ ടൈമ് കഴിഞ്ഞ് പറഞ്ഞാ വിളിക്കാൻ പറ്റില്ല.
ഓക്കെ ഓക്കേ ഓക്കെ ഇന്ന് രാവിലെ ആയപ്പോ അത് മാറി ഇന്നലെ മ റ്റ അങ്ങനെ വന്ന് ടന്നെ പറഞ്ഞട്ടേ സംശയം ചോദിച്ചില്ലേ അപ്പൊ രാവിലെ അപ്പം ഉം ഉ ഓ അത് മാറി ഉം പിന്നെ വേറെ എന്തൊക്കെയണ്ട് ഉച്ചക്ക് എന്തേകഴിച്ച് ഉച്ചക്ക്
ഉച്ചക്ക് മീൻകറിയും ചോറും
എന്താ ഇപ്പ ഇത്ര സമയം ഞാന് വീട്ടി വന്നെത്തിയപ്പോ ഒരു ആറ് മണി അടുപ്പിച്ചായി പൊന്മുടിയിലെ ആക്റ്റീവയിലാണ് പോണ ബൈക്കിലാണ് പോയത് അപ്പം പത്ത് മണിക്ക് ഇവിടെന്ന് ഇറങ്ങി ആ ഒരു ഹോട്ടലിന്ന് നമ്മള് ബംഗ്ലാദേശ് ഇറച്ചി കടയില്ലേ അതിന്റെ തൊട്ടടുത്ത്ന്ന് ഫുഡ് പൊറോട്ടയും ബീഫും കഴിച്ചിട്ടിറങ്ങി അവിടെന്ന് വിട്ടത് പൊന്മുടിയില് എത്തിയപ്പോ പന്ത്രണ്ടരയായി അവിടെന്നയ്യോ ഭയങ്കര മഞ്ഞു അവിടെ നല്ല മഴ ഓ പിള്ളേരെല്ലാം കൊണ്ടുപോയി മൂന്നേരേം കൊണ്ട് പോയി കൊണ്ട് പോയി ഞാനും ഇന്ന് ക്ലാ വർക്കിംഗ്‌ ടെ അല്ലെ പൊറത്ത വിളിച്ച അപ്പോഴക്കും ഞാൻ പിന്നെ നമുക്ക് ഹസ്ബൻഡിന്റെ ഇതില്ലേ നമുക്ക് നമ്മുടെ ഇതല്ലേ വലുത് എന്നും പറഞ്ഞിട്ട് ഇന്നോരോസം ലീവ് എടുത്തിട്ട് പോയി ഇതുവരെേ ലീവ് എടുത്തില്ല ഇന്ന് ലീവ് എടുത്ത് സ്കൂളില് ലീവ് എടുത്തിട്ട് പോയിപ്പോവാ തിരിച്ച് വന്നപ്പോ -
കൊറേ
ടാക്ടടെ ഫുഡ് ചായക്കെ കുടിച്ചിട്ട് വന്ന ഇപ്പ ആസിയ ചായ വേണം ചായ വെണെന്ന് പറഞ്ഞു ഒരു കരച്ചില് അവൾക്കിപ്പ ചായ ഇട്ടൊണ്ടിരിക്കുന്നു ഓ പൊടിച്ചി ആഹ് പിന്നെ വേറെന്ത്
വേറെന്ത് വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് കേകൊ ന്നും വേടിക്കൂല്ലേ
അയ്യോ നമ്മള് കേക്കൊന്നും വാങ്ങൂല പിള്ളേരെ ബർത്ത് ബർത്ഡേ വരുമ്പോ മാത്രം അരക്കിലോ ഒരു കിലോ കേക്ക് വാങ്ങിച്ച് വീട്ടി മുറിക്കും
ഉം ഉം പതിനഞ്ച് വർഷായി ല്ലേ
പതിനഞ്ച് വർഷായി
ഓക്കേ അപ്പൊ ഷാക്കിറിന് വയസ്
ഷാക്കിറിന് വയസ്സാ
പതിമൂന്ന് വയസ്സ്
ആ ഷാാക്കിറിന് പതിമൂന്ന് വയസ്സ് പതിമൂന്ന് ഷാക്കിറിന് പതിമൂന്ന് പിന്നെ ആ ആ വയസ്സ് ഇപ്പ വയസ്സ് ചോയിച്ച ന്തിനാ വെഡ്ഡിങ് ഡേ ഓ അങ്ങനെ ഓ പതിനഞ്ച് വർഷമായി ഓ അവനെ കിട്ടിയത് ഒന്നര വർഷത്തിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ഒന്നിരിക്കേ മറ്റ ഇച്ചഗൾഫീ പോയി പക്ഷെ ആ മാ ക്കാണെങ്കില് മച്ച നിന്നപ്പോ തന്നെ മെൻസസായി ആ ദിവസമാണ് മച്ച പോയ പോവുന്നത് ഗൾഫിലെ അപ്പൊ അങ്ങനെ ആഹ് ആഹ് ദിവസാണ് പോയത് അല്ലാ നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല അപ്പൊ അവർക്ക് അന്നാണ് ടിക്കറ്റ് എന്റെ ഇത് മാറ്റാനും പറ്റിയില്ല അവൻ അവരെ ഉമ്മ കടന്ന് പോണം പോണംന്ന് അവർക്ക് പോവാനെ ഇഷ്ടഇല്ല അങ്ങനെ മെൻസസും കൂടി ആയപ്പഴേ കാരണം അവിടെ നിക്കുമ്പോ അവരുമ്മ ഓര ഉമ്മാക്ക് ആ സമയം ഭയങ്കര കടമായിരുന്നു കടം അപ്പൊ ഇവര് രണ്ട് കാക്കമാരും നോക്കൂല മൂത്തത് രണ്ട് കാക്ക കാക്കമാര് നോക്കൂല ഇവരാണ് കുടുംബത്തെ നോക്കുന്നത് അനിയത്തിമാരെ കെട്ടിച്ച് കൊടുത്തത് ഇവരാണ് എന്റെ മച്ചയാണ് അങ്ങനെ ആ ഇങ്ങന ഇങ്ങനെ എന്റെ മാമിടടുത്തെ എൻ്റെ മാമിയയുടെ അടുത്തല്ല എന്റെ രണ്ടു അനിയത്തിമാരടുത്തെ എന്റെ മച്ച ഇങ്ങനെ കാര്യം പറഞ്ഞു അവൾക്ക് ഇതാ ഇങ്ങനെ ആയി എനിക്ക് ഒരു രണ്ടാഴ്ച കൂടി നീട്ടി കിട്ടിയെങ്കില് കാരണം നമ്മള് കല്യാണം കഴിഞ്ഞ് നമ്മളല്ലേ ഇപ്പൊ നമ്മള ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് നമുക്ക് ത്തപ്പിലെ വിശേഷമായി എന്തെങ്കിലിരിക്കെ പോയാൽ കുഴപ്പമില്ല നമ്മള് നമ്മുടെ മക്കളൊക്കെ കൊണ്ട് നോക്ക ഇതാക്കാന്നൊക്കെ ഇത് അവര അങ്ങോട്ട് പോയപ്പോ ഞാനാണെങ്കി ഭയങ്കര കരച്ചിലായിരുന്നു ആ് ഞാൻ കരഞ്ഞു ആ സമയം ഞാൻ എന്റെ മാമിയിന്റെ വീട്ടിലായിരുന്നു എന്നെ കെട്ടി അങ്ങോട്ടാണ് കൊണ്ടുപോയത് പ്രശ്നമാക്കി ആയിെ അങ്ങോട്ടാണ് കൊണ്ടു പോയത് അപ്പം ആ സമയക്ക എനിക്ക് ഞാൻ കഴിക്കൂല ഞാൻ ഉറങ്ങൂല ഏ നിറഞ്ഞ അച്ചായി വിചാരിച്ചേ എന്റെ ഉമമ്മെ വാപ്പന്ന് വിചാരിച്ചേ എന്റെ മച്ച അത്രയ്ക്ക് എന്നെ ഒരു മാസ ആയിരുന്നാലും നന്നായിട്ട് നോക്കിടാ അപ്പ അതിന്റെ ചെറു അതിന അറിയാം അപ്പൊ ഞാൻ ഭയങ്കര ഇത് ഇത് അതോടെ എറെ മാമിയൊക്കെ എൻറെ ഉമ്മാനെ ഫോൺ ചെയ്ത് വരുത്തി
ഉ ഉം അത
ട്ടത് അഞ്ചച് വർഷം നിക്കണം കഴിഞ് ഇനി പോവണ്ട ഫിനിഷ മ്മളെ കടൊ ഒക്കെ ഇരുന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് വിട്ടത് പക്ഷെ നമ്മള് ഡെയിലി ഫോണിൽ സംസാരിക്കുമ്പോഴ എടുക്കുമ്പോ നമ്മള് കല്യാണം കയ് മോടി ഇതുവരും കഴിഞ്ഞില്ല അതുപോലെ ഒരു മാസത്തിൽ നമ്മൾ അത്ര ഇതായിട്ടൊന്നും ഇരുന്നിട്ടില്ല കാരണം മെൻസസ് കൂടെ ആയി അവരും ഗൾഫിൽ പോയി അങ്ങനെയൊക്കെ അതിന്റെ ഇതൊക്കെ ആയിട്ട് മച്ച ഏഴു മാസം തിരിച്ച വന്നു അപ്പോഴും പ്രശ്നങ്ങളും എല്ലാം നടന്നു ഞാനാണ് മോനെ വരുത്തിട്ട് നക്കിയപ്പോട്ടെ എന്റെ മാമി ഇങ്ങനെ ഇതൊ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഇക്ക ഞാനാണ് പിന്നെ നമ്മളൊന്നും പിന്നെ എന്തും ചോദിക്കാൻ പോയില്ല നമ്മളും കുറ്റക്കാരി എന്ന വെച്ചാ നമ്മള് ഞാനത്ര നല്ലവളൊന്നും അല്ലല്ലോ അ ഞാനും അങ്ങോട്ട് അവര ഇങ്ങോട്ടട് പറയും ഇപ്പ അങ്ങനെ ഒന്നുംല്ല ഇപ്പ എല്ല അതെല്ലാം മാറിപ്പ മാമി മാമ എന്റെ വഴിക്ക് ഞാൻ എന്റെ വഴിക്ക് അതിന് ശേഷം വന്ന വന്ന വന്ന ഉടനെ ഇനി വന്ന ഉടനെ എനിക്ക് അവനെ കിട്ടി ഷാക്കിറിനെ മച്ചേ ഗൾഫിൽ നിന്ന് വന്ന ഉടനെ എനിക്ക് എനിക്ക് അവനെ ആ ആ ഒന്നര മാസത്ത് തന്നെ എനിക്ക് അവനെ കിട്ടി അതുകൊണ്ടാണ് ഇത്ര ഗ്യാപ്പായി പോയത് അല്ലെങ്കി കിട്ടാനുള്ളത് പക്ഷെ ഹാദായി കിട്ടിയപ്പോ തന്നെ നല്ല ലോങ് സിസ്സേറിനും കൂടെ ആയതൊണ്ട് ഡോക്ടർ പട ഉടനെ ഒന്ന വേണ്ട പക്ഷെ നമ്മൾെ എന്നാലും ട്രൈ ചെയ്തു ഉടനെ ഒന്ന് ഡോക്ട പലതും പറയില്ല നമ്മള അങ്ങനെ പരിഹരിക്കാൻ പറ്റോ
മച്ചെ
അങ്ങനെ അവനെ അവളെ കിട്ടിയപ്പോ തന്നെ ഇത്ര വർഷമായി പിന്നെ ആസിയാനെ ഉടനെ കിട്ടി ഇവിടെ രണ്ടു വയസൽനിക്ക് ആ യാനെ കിട്ടി ഇപ്പോഴും പ്രസവം മാറ്റണ്ടാന്നാണ് പറഞ്ഞത് കാരണം ഇത്ര ലേയ് റ്റായിട് പ്രസവിച്ചോൊണ്ടേ എനിക്കിന ഒന്നുകൂട ആവാന്നാണ് ഹൃദ്യയഭാസ്കർ ആഹ് ഹൃദയ ഭാസ്കര മേട പറഞ്ഞെ
അല്ലെ ഓപ്പറേഷൻ ചെയ്യുമ്പോ നിർത്തുമ്പോ അതോട കൂടി തന്നെ നിർത്തൂല്ലേ
ഓ അതോടുകൂടി നമുക്ക് പിന്നെ വേറെ പാടില്ല നമുക്ക് സിസ്സറൻ ചെയ്ത് കൊച്ചിനെ തന്നെ അയ്യോ വേറെ വേദനയാ ഡബിൾ വേദന ഇല്ല ഇല്ല ഡബിൾ വേദന പ്രസവം മാറ്റുമ്പോഴേ സിസേറിയന്റെ വേദന മാത്രല്ല നമുക്ക് സിസേറിയൻ ചെയ്യുമ്പ എന്ദന്ത്രി വേദന അത് മറ്റേ വയറിന്റെറത് വേദന അത് കുറച്ചേണ്ടാവുള്ളൂ പക്ഷേ പ്രസവ് മാറ്റുന്ന വേദന റ റഹ്മാനെ റഹ്മാനെ നീ അനുഭവിച്ചു തന്നെയാണ് കാരണം ആസിയാക്കെ ഡോക്ടർ മാ ആഹ ആ നീ ടെൻഷൻ അടിക്കണ്ട ഞാനി ഇപോലെ ചിരിച്ച കളിച്ചിട്ട ആസിയക്കെ ഇതുപോലെ മാസം തികിഞ്ഞ് ഞാൻ പോയി അപ്പൊ ഡോക്ടർ പറഞ്ഞ് എന്റെ ഡോക്ടർ പറഞ്ഞ് പ്രസവം മാറ്റ കാ നിങ്ങക്ക് ത ആദ്യ താമസ എല്ലാം കിട്ടിയത് കൊണ്ട് ഇവിളടെ രണ്ടു ദസം കിട്ടിയൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടി പ്രസ് കാരണം മറ്റുള്ളവർക്കല്ല ഇവര് പേടിപ്പിക്കുന്നു അയ്യോ കൊച്ചിനും തള്ളയും കിട്ടൂല ആരോഗ്യംല്ല ഗർഭാത്രത്തിൽ വെള്ളല്ല ബ്ലഡ് എങ്ങനെ എന്നെ ചെക്ക് ചെയ്ട്ട് അവര് പറഞ്ഞ് എനിക്ക് നല്ല ആര്യ ഉണ്ട് ഒന്നിനെയും കൂടെ പ്രസവിച്ചിട്ട് പ്രസവം മാറ്റിയാ പോരേന്ന് ചോദിച്ച് അപ്പൊ എന്റെ മച്ചാക്ക് എനിക്ക് സമ്മതം ഒന്നും കൂടി പ്രസവിക്കാനല്ലേ എനിക്ക് എനിക്ക് ങ്ങളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്റെ മാമി കുറുക്കെക്കെറി പറഞ്ഞിരിക്കുന്ന് ഇല്ല വേണ്ട അവർക്ക് മതി അവർക്ക് പേടിയാണ് അങ്ങനെഎന്നെ ഇതൊക്കെ ഇതൊക്കെ ആക്കി എന്നെ പിന്നെ മാമി ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ ആ മച്ച ആ സമയം മച്ച ഒപ്പിട്ടില്ലായിരുന്നു മച്ച സമ്മതുല്ല കാരണം എനിക്ക് സമ്മതുല്ല ഞാൻ പ്രസവിക്കുന്നത് ഞാനല്ലേ ഇവരൊന്നും അല്ലലോ
അത് വേറെ വേദന ഇത് വേറെ വേദന അങ്ങനെയിണ്ടാ
എവിട ആ സമയം ഡബിൾ വേദന ഇരിക്കാൻ പറ്റൂല നിക്കാൻ പറ്റൂല ഭയങ്കര വേദന ഓ പ്രസവത്തിന്റെ ഭയങ്കര വേദന ഓ
എല്ലാരും പറയുന്നു ഓപറഷൻ കൂടെ തന്നെല്ലേ നിർത്തണത്. അപ് അപ്പൊ രണ്ട് ആ ഒരു വേദനയോടെ
ഓ തന്നെനെ ഡബിൾ വേദനയേണ് പ്രസവം മാറ്റുമ്പോ മ് എന്നിങ്ങനെ ഞാന് പ്രസവം മാറ്റാൻ വേ ഇറങ്ങിയപ്പഴെ ഇവരെക്ക് പറഞ്ഞ് ഇമ്മാ എ ഞാൻ ചോദിച്ചു ഇവർക്ക് ഇതപോലെ ചോദിച്ചു വേദനയും ചോദിച്ചപ്പോ അവര് പറയില്ലേ ഏ വേദനയൊന്നുമ ഇല്ല നമുക്ക് എങ്ങെ പ്രസവം നടന്ന അതുപോലന്യ പ്രസവം മാറ്റ ഉയ്യോടാ പ്രസവം മാറ്റിയപ്പോൾ ഡബിൾ വേദന
ഒരു താത്ത പ്രസവം നിർത്തിയതാണ് ഇപ്പൊ ഒരു കുട്ടിനെ പ്രസവിച്ചു ഓഹ് ആ പാത്ത്കുട്ടിന്റെ അത്രയാണ് ഒന്നര വയസ്സ് പ്രസവംമാറ്റി അപ് അ പിള്ളരെല്ലാം വലിയ വലിയ കുട്ടികൾ ഇപ്പം മകളുടെ നിക് അ അച്ചാരം കയിഞ്ഞു മകനും പത്താം ക്ലാസ്ക്കെ കഴഞ്ഞു
അന്നെ ഓ ഓ അച്ച ഇപ്പ വന്നോ വന്ന് കയറിയതേള്ളൂ ഉം അ പിന്നെ വേറെ എന്ത്?
വേറെന്ത് കഴിച്ചിട്ടില്ല നിസ്കാരം കഴിഞ്ഞിട്ട്
എന്തൊക്കുന്നരവാ
ാ ച്ചറണം നട്ടല്ല അതെ അ ബാക്ക ആ
ആ ഓക്കെ ശരി എന്നാ
ആ
ശരി ശരി ഓ